വീടെ ത്തിയോ
ഇല്ലടി ഞാൻ നിന്നും കൂടി ഇവിടെ നിക്കാന്ന് വിചാരിച്ചു
ആണോ ആര അപ്പറത്തെ എന്തോ കാര്യമായിട്ട്
കഷ്ണ വ വല്ലടി അത് ഞാന് സ്വിച്ചും ഒന്നു ഇട്ടതാ സ്വിച്ച് ഇട്ടതാ അപ്പൊ ഏത് സ്വിച്ച ആണ ലൈ മനസിലായില്ല
നല്ല നല്ല നിന്റെ ഫോട്ടോസ് നല്ല രസം ഇണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത്
ആഹ് അത് ഇവിടെ ഈ പാടത്തൊന്ന്ഞാൻ പോയത എന്തിന മെയിൻനായിട്ട് പോയത് എന്താ ക്കോറിയത്തിലേക്ക് വെക്കാനുള്ള കുറച്ച് സ്റ്റോണ ഒക്കെ എന്തങ്കിലും കിട്ടയാണെങ്ക ഫുഡൊക്കെ കിട്ടയാണെങ്കിൽ കളക്ട് ചെയ്യാലോരിക്ക
നീ അന്ന് എനിക്ക് അയച്ചെന്നാ ചെടി കിട്ടിയോ
ഏത് ആഹ ആ ആ ആ ഓർക്കണ്ട് അത് കിട്ടിയില്ല പക്ഷെ ഓൺലൈൻ കണ്ടു
ഉം ഹം.
പക്ഷെ വേറൊരു പ്രശ് പിന്നെ യൂട്യൂബ് നോക്കുമ്പോ ചീപ്പായിട്ട് അത് നമ്മുടെ ലോ ക്കൽ തന്നെ കിട്ടണ്ട് അപ്പൊ ഒരു വിഷം എന്തിനാ ഞാൻ പിന്നെ പൈസ കൊടുത്ത് മേടിക്കണന്ന്.
അതെ അത് സത്യമാണ
പക്ഷെ അത് കാണാൻ നല്ല രസമാണ് എനിക്കത്ഷ്
എനിക്ക് ഉണു ഞങ്ങള അവിടെന്ന ഇണ്ടാവില്ല. ഈ ആ ഏ കായല ആ ഒരു ഇവിടെക്കെ ഉണ്ടാവുള്ളുന്ന് തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട പാടങ്ങളില്.
ആഹ് ഇ പാടങ്ങളിലാണ് അത് ഉള്ളത്. ആഹ് അതൊക്കെ അങ്ങനെയാ നോക്കാം. അല്ലെങ്കി മേടിക്കാന്ന് വിചാരിച്ചു ഓൺലൈൻ മേടിക്കാന്ന് വിചാരിച്ചു.
ഉം ഉം ഉം.
അങ്ങനെയൊക്കെ ഇനി നാളെ ജിമ്മി പോണ്ടേ
അയ്യോ നാളാ ഞാൻന്ന് ചൂടുവെള്ളമൊക്കെ വെച്ച് കുളിച്ചച്ച് അമ്മേ
എടി അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യണന്നല്ല അത് നമുക്ക് വേദ ദന വരും ബട്ട് ഭയങ്കര ഒരു വേദനയല്ലല്ലോ
ഭയങ്കര ഒരു വേദന എനിക്ക് എണിക്കാം എടി അതല്ല ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിട്ട് പോലും. ഞാൻ ജിമ്മിൽ പോയി അത്രയ്ക്കും ഇന്ന് ആലോചിച്ചു നോക്ക്. അ എനിക്കപ്പം അത അതെ എണീക്കാൻ പറ്റുന്നില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല കൈ പൊക്കാൻ പ ക്കുന്നില്ല ഇന്നലെ ഷോൾഡർ വർക്ക് ഔട്ട് ആയിരുന്നു ഓ.
വണ്ടിയൊക്കെ ഓടിക്കുമ്പോ സൂക്ഷിച്ചു പോണോട്ടാ.
പത്ത് കിലോ ഒക്കെയ ആണോ ഞാൻ പറഞ്ഞു നീ വെച്ചോ എനിക്കറിയില്ലായിരുന്നു പത്ത് കിലോ എനിക്കറിയില്ല അഹ് ഒരു ഏ തൊടക്കക്കാരന് പത്ത് കിലോക്കെ അവൻ എന്തോ ഒരു മെഷീൻ.
ആ ലെഗ്ഗിനായിരുന്നോ
അല്ല ഷോൾഡർ വർക്ക് ഔട്ട് ആയിരുന്നു.
ഷോൾഡറിന് നീ പത്ത് ഇട്ട് ഇപ്പഴേ ചെയ്തോ രണ്ടാഴ്ച അല്ലേ നീ ആയിട്ടുള്ളൂ പോയിട്ട്.
ആ യത് ആദ്യം ബാക്ക് വർക്ക്ഔട്ട് ആയിരുന്നു പിന്നെ ബൈസെപ്സ് മ്മ് ഇന്നലെ ഷോൾഡറും ഇന്ന് ഞാൻ പോയില്ല.
ആ അതല്ല നമ്മൾ ആദ്യം കൊറച്ച് വെയിറ്റിട്ട് വെയിറ്റിട്ട് വേണം തൊടങ്ങാൻ.
ആ എനിക്ക് തോന്നണൂ അതെ അതെ അതെ ആ കുട്ടി അങ്ങനെ. എന്തോ ഇത് അവനും ചെറിയ കുട്ടിയല്ലേ.
നീ എന്തായാലും നിനക്കും കൊറച്ച് അറിവ് വേണോല്ലോ. അപ്പ നീ യു ട്യൂബൊക്കെ നോക്കീട്ട് പോയാ മതി ആ ഞാൻ വർക്ക്‌ഔട്ട് ചെയ്തിരുന്ന സമയത്ത് യൂട്യൂബ് നോക്കി കറക് റ്റേ എന്താ ചെയ്യേണ്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് അന്നത്തെ ദിവസം പോവും.
എനിക്ക് പറഞ്ഞതരുവാ ചെയ്യ ഇത് ചെയ്യണം ഇങ്ങനെ
ഉം അത് കൊറച്ച് ദിവസേ പറഞ്ഞു തരുള്ളൂ. നീ ഇപ്പം തൊടക്കം വന്നിട്ടല്ലേ പിന്നെ ആരും നമ്മളെ മൈന്റ് ചെയ്യൂല.
അങ്ങനെയാണോ?
എനിക്ക്‌ അങ്ങനെയാണ് അനുഭവം. ആദ്യം വന്ന സമയത്ത് ഓരോ മെഷീന്, മെഷീന് കുറിച്ച് പറഞ്ഞ് തരും. എന്തിനൊക്കെയ ഉപയോഗിക്കേണ്ടേന്ന് പറഞ്ഞു തരും. എന്തൊക്കെ വർക്ക്‌ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞ് തരും ഉം ഇതക്കെ പറഞ്ഞ് തരും പിന്നെ അങ്ങട് രണ്ട് മാസൊക്കെ ഒരു മാസം കഴിയുമ്പോ തന്നെ പിന്നെ അവര് നമ്മൾ ചെയ്തോള്ളൂല്ലോ നമ്മൾ പഠിച്ചല്ലോ എന്ന് വെച്ച് പോവും അപ്പൊ ഞാൻ എന്താ ചെയ്തിട്ട് ഞാൻ ഫോൺ കൊണ്ടുപോവും എന്നിട്ട് യൂട്യൂബിൽ പ്ലേ ചെയ്യും അതിനൊ അഹ് അവിടെ നിന്ന് തന്നെ വർക്ക്ഔട്ടും ചെയ്യും
ഉം ഹും ഹു ഹു
അതാ നങ്കുടൻ ചെയ്തായിരുന്നു കൊഴപ്പില്ല നല്ലതായിരുന്നു
അതെ അതെ അതെ
പിന്നെ മടിയെ കുറച്ച് കൊറെ കഴിയുമ്പോൾ ഒരു മടി വരും പക്ഷെ ഒരു ആഗ്രഹത്തിന്റെ ഇതില് ചെയ്
ഏഹ് എനിക്കാ മറ്റേ വെയിറ്റ് ഒക്കെ ഇങ്ങനെ തൂക്കിയപോ അപ്പൊ കൊള്ളാം കൊള്ളാം
ഉം ഉള്ളി ഉള്ളി തന്നെ എന്തൊക്ക
അതെ ഞാൻ ഞാൻ വലിയ ഇതായി എന്നൊക്കെ പറഞ്ഞിട്ടാ അതേ
ആരണം ഇങ്ങനെ ഞങ്ങള് എന്നാ എന്നാഞ്ചി ചിമ്മി പോയ ഒരു സമയത്തുണ്ടല്ലോ കുറെ അമ്മമാർരിങ്ങനെ വരും പക്ഷ പക്ഷെ അവര് വരന്ത ആക്ച്വലി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലെ വിശേഷം പറയാൻ സംസാരിക്കാൻ അയ്ന്റെറ അടുത്ത്ൽ സംസാരിക്കാൻ വെരും പക്ഷെ ഞാൻ സംസാരിക്കാൻ പോവില്ല
അയ്യോ എനിക്ക് ആര അറയിടെ മൊത്തം ചെറ്യേയ പിള്ളോര കുഞ്ഞു കു കുട്യ. ടെംള്
ആഹ്
പ്രങ്ങളല്ലേ അവര് അപ്പൊ ഞാനിങ്ങനെ അവരായിട്ടൊന്നും ഞാൻ സംസാരിക്കില്ല ഞാൻ പിന്നെ അറിയാലോ നിനക് കേന്ദ്രവ ത്താണെന്ന്
അതെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുമിച്ചാ
ആഹ് ഹ് ഞാൻ രാവിലെ നേര്ത്തെ പോവാറ്
ആഹ് ആഹ് ആഹ്
വിലെ നേരത്തെന്നറ് അത്ര നേരത്തെ ഒന്നല്ല എന്നാല്
അപ്പൊ അവര് എന്തെക്കെ ഭക്ഷണം കഴിക്കണംന്നൊക്കെ പറഞ്ഞന്നി
അങ്ങനോന്നും പറഞ്ഞില്ല ഹു ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ കഴിക്കും
ഉം ഇഷ്ടമുള്ളതു അങ്ങനെ കഴിക്കരുത് അന്നേരം അതിനുമൊരു
ആഹ് മനസ്സിലായി മനസ്സിലായി തുടങ്ങിട്ടല്ലെള്ളൂ തുടങ്ങട്ടെ
തുടങ്ങുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ
എടിന്ന് ക്ലച്ചു പിടിക്കട്ടെ എനിക്കാണെങ്കിൽ നെറ്റ് എക്സാം ഉണ്ട് അതിന് ഇതിന് പോയിട്ട് വന്നാ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല
അതൊരു രണ്ടു മൂന്നാഴ്ച ഉണ്ടാകും പിന്നെ ശരിയായിക്കോളും
ഉം മുപ്പതാംതി
ആഹാ മുപ്പതംതി ആവാറയല്ലോ
ഉം അതാ നത് രണ്ടും കൂടി എനിക്ക് നടക്കുന്നില്ല
ഉം ഓൾ ദ ബസ്റ്റ്
ഓക്കെ ഓക്കേ വേറെന്താ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ലല്ലേ?
ഇല്ല ഞങ്ങളുടെ റിസൾട്ട് വന്നിട്ടി ല്ല നിങ്ങൾടെ ഒക്കെ രാണ്ടായ് രണ്ടാഴ്ചൊക്കെ ആയി വീട്ടിലാ.
ഞങ്ങളെ വന്നു ഞാൻ ജസ്റ്റ് നിത്യനോട് ഇങ്ങനെ ചോദിച്ചു അപ്പ ആ കുട്ടി പറഞ്ഞു ഇല്ല കൊച്ചി തന്നെണ്ട് ഈ കുട്ടിക്കൊന്താ വീട്ടിൽ പൊക്കോടെ ഞാൻ അതാ ആലോചിക്കണ..
ചെലപ്പോ അവൾക്ക് വർക്ക് ഇണ്ടാവും അതായിരിക്കും പോകാത്ത. കഴിഞ്ഞിട്ട് പോകാലോന്ന് വിചാരിച്ചിട്ടായിരിക്കും എനിക്കും വർക്കുണ്ട് പക്ഷെ തോടങ്ങിട്ടില്ല
അയിന് നിന്റെ സ്കോളർ ഇവിടെല്ലല്ലോ
എന്റെ സ്കോളറ് ഐശ്വര്യ ചോച്ചി ആണ്
എപ്പൊ തൊട്ട്
അതൊക്കെ ങ്ങനെ ആക്കി
ഏയി... വിളിക്കട്ടെ ഞാൻ വിളിക്കട്ടെ ഞാൻ വിളിച്ചിട്ട് പറയാം.
എന്ത്
ഞാൻ വിളിക്കട്ടെന്ന് വിളിക്കുമ്പോ സംസാരിക്കണം
എടി അങ്ങനെ ചോയിക്കൊന്നും വേണ്ട അതല്ല സ്കോളർ അങ്ങോട്ടും ഇങ്ങോട്ട കിടക്കിടക്ക് മാറും ഇപ്പ ചേട്ടന് ഇവിടെ ഇല്ലാത്താരണം ചേച്ചിയാണ് എന്നെ നോക്കണത് അതൊണ്ട് ആഹ്ഹ ഇപ്പൊ അവിടെ എന്തൊക്കെയ ഒരു കംപ്ലയിന്റ് ആ ക്കെ പറഞ് അതുകൊണ്ട് ഞാൻ എനിക്ക് വരണ്ടന്ന് പറഞ്ഞു
മൈക്രോപ്ലൈറ്റ് റീഡർ ആയിരിക്കും ഉം മൈക്രോപ്ലൈറ്റ് ലീഡർ
യാ അതന്നെ അതന്നെ പിന്നെരു കാര്യ ഉണ്ട് എന്താന്ന് വെച്ചാ ഏഹ്ഹ എഴുതി തുടങ്ങാൻ പറഞ്ഞു പേപ്പറിനുള്ളത് എഴുതി തുടങ്ങാൻ പറഞ്ഞു
ആഹ് ഹാ ഹാ
എന്നോട് കൊറെേ നാള് എഴുതിയത് അയക്കാൻ പറയണേ ഞാൻ ഇതുവരെ അയച്ച വെച്ചിട്ടില്ല എനിക്കങ് ഇരിക്കാൻ പറ്റണില്ല പഴയ പോലെ
വിളിച്ചാൽ അറിയാൻ പറ്റ എന്നോടൊക്കെ പറയും ഉമ് ഇനില്ല ഞൻ പറ ആ ആ പറയ് പറയും ഹ് കൊള്ളൂലാന്ന് പറഞ്ഞിട്ട്
ഏഹ് ഞാൻ കൊള്ളൂലാന്നാ
ചുമ്മാ
എനിക്ക് പറയാല്ലോ നീ കൊള്ളൂലന്നു
നീ ഒന്ന് പോയെ എനിക് എഴുതാൻ പറ്റുള്ളടി ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എന്താന്നറിഞ്ഞൂട ഇതിപ്പോ പറഞ്ഞിട്ടൊരു മാസായി ഞാൻ പോയിട്ട് വന്നിട്ട് പ്പൊരു മാസായി. ആത്വരെ ആയച്ചില്ല ഒരാഴ് ച്ചക്കുള്ളിൽ അയക്യാ മറന്നോയ് ഞാൻ അയക്യാൻ പറ്റ്ൺല്ലനി ഞ്ഞി വായ്ച്ചിരിക്കാൻ പറ്റ്ൺല്ല പഴേപോലെ
പ്പിക്കല്ലേ മോളേ
വർക്ക് തൊടങ്ങിട്ടില്ലല്ലോ. പിന്നെ കൊഴ്പ്പല്ലല്ലോന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇ വർക്ക്ന്നെ കൊറേ ചെയ്യാനുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അത അത്രയും മാസം ഒരു വർഷൊക്കെ വീട്ടില് എന്താ
അതല്ല പേപ്പറൊക്കെ എങ്കിലും ആക്കാനായിട്ട് ഇവര് എഫേട്ട് ഇടുന്നില്ല അതെല്ലാം ധാരാളം
ആ അത് ഓക്കേണ് മ് പക്ഷെ പേപ്പർലെന്നെ പേര് വരോ ആവൊ
ഹ് അ അ അതിപ്പപറയാൻ പറ്റ് അതിപ്പൊ സാറ് സാറിന്റെ മൂടൻസരിച്ച് മാറ്റി
പേരിപ്പ എങ്ങാനും വന്നാ തെന്നാ ലാസ് റ്റ്കൊണ്ടന്നന്നെ പേര് വയ്ക്കും
മ് എങ്ങനെ എടി പേര് വന്നാ മതി പേപ്പറില്
മ് എന്നാ മതി ശരിയാണ് പക്ഷെ ചെല കോളേജിലൊക്കെ പിള്ളേർ അവരുടെ പ്രൊജക്ടിന് അവര് പേപ്പർ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് ഇനി അവരുടെ പേര് ഫസ്റ്റ് തന്നെ വരും ചെല കോളേജിലിട്ടാ തമിഴ്നാട്ടിലൊക്കെ അന്നൊരു തും കോളേജില് കൊറച്ച് പിള്ളേര് വന്നായിര്ന്നേ അപ്പൊ ആ പിള്ളേര് ഞങ്ങളോട് സംസാരിച്ചതാ ഇങ്ങനെ ഇവിടെ വേറെ ഉം ഇതെന്തായി വേറെങ്ങും പോയില്ലേ
എവിടെ ഞാൻ വീട്ടിൽ വന്നിട്ട് എങ്ങോട്ട് ഇറങ്ങിട്ടില്ല
രാവിലെ പോയി വന്നിട്ട്
ആ ഇന്നും ഞാൻങ്ങും പോയില്ല
ഉം ഉം ഞാന് ഇന്ന് ഇവിടെ പൊർത്തൊക്കെ ഈ പറമ്പിലൊക്കെ പോയപ്പോഴില്ലല്ലോ കാട്ടിൽ വളര്ണ കൊറച്ച് ചെടികളൊക്ക ഇങ്ങ പർ
നല്ലതാ നല്ലതാ വേറെ എന്താ പറയാൻ വന്ന് ഞാൻ വയനാട് പോയപ്പോ അട്ട കടി കടിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ആ കടി കിട്ടില്ല കടി കിട്ടുമ്പോഴെങ്കിലും കാണാൻ ഞാന് ആ എപ്പോഴായിരുന്നു ഈ വീക്കെന്ഡ് കഴിഞ്ഞ വീക്കെന്ഡ്
ആഹ് ഫോട്ടോ ഒന്നും കണ്ടില്ലല്ലോ
ഏ ഞാൻ എടുത്തില്ല അമ്പലത്തിൽ പോയതായിരുന്നു
വയനാട് അമ്പലം ഏത് അമ്പലം
തിരുനെല്ലിന്ന് പറഞ്ഞോട്ട്
ആ ആ
ഉഹ്
ഓക്കെ
ഓക്കെ അപ്പ ശരി എന്നൽ കാണാം അല്ല കാണാനല്ല
ഞാൻ ചോക്കികട്ടെ ഈ
ശൂവ് ഡ്രസ്സ് എടുത്തു മ്മ് ശൂ ഒന്നുല്ല
അതെന്താ
ആ ഷൂ ഒക്കെ എന്തിനാ
ആ ബെസ്റ്റ് നമ്മള് അല്ലെ എല്ലാവരും അപ്പൊ അവരെ ബാക്കി ആൾക്കാരൊന്നും ശ്രദ്ധിച്ചില്ലേ
കുറച്ച പേര് ഇടുന്നുണ്ട് കുറച്ചു പേര് ഇടുന്നില്ല അത് അവരുടെ ഇഷ്ടം ഇനിക് ഷൂവൊന്നുടാവയ്യ
ആഹ് ചെല്ല പരിടില്ല പക്ഷെ നമ്മളിപ്പോ ഒരു വർക്ക് ഔട്ട് യുബോ എന്താ പറയ ഒരു ഗ്രിപ്പിന് അല്ലെങ്കി ഇപ്പൊ എന്താ ഓവർ വെയ്റ്റ് ഒക്കെ ഇട്ത്തിട്ട് ഷോൾഡർനെ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടൊക്കെ പിന്നെ അത് മാത്രല്ല ഷൂസെ ഇ കഴിയുമ്പോ നമുക്ക ഉുള്ളിൽൊ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും സത്യം പറല്ല ഞാൻ ചെയ്തൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇതൊക്കെ ഒക്കെ ഇത് എങ്ങനത്തെ മേടിക്കുംങ്ങ അങ്ങനത്തെൊക്കെ ഒരു ചിന്തയായിരുന്നു കൂടുതലും
ഏ ഞാനത് നമ്മുടെ ന്റെ ടീഷർട്ട് എന്റെ കയ്യിലുള്ള ടീഷർട്സ് അതൊക്കെ ഇട്ടങ്ങനെ ഞാൻ പൊക്കോളു പിന്നെ പാന്റ് മാത്രം മേടിച്ചു എന്റെ കയ്ൽ എല്ലാം ചെറിയ നിക്കറ ആയത് കൊൊണ്ട് പാാന്റ മേടിച്ചു
ആ ആ ആ ആ ആ
അപ്പൊ ശരി മ് ബൈ ഉമ്